ആ അപ്പൊ നമ്മള് സ്ത്രീ ഭരണം ഓ നമ്മള് തിരുവനന്തപുരത്തിന്റെ വ്യാസം വല്ല
ആഹ്
തിരുവനന്തപുരം സെ ബ്യൂട്ടിഫുൾ അത് നല്ലൊരു അ അവിടെ കാണാനും അറിയാനും കൊറെ കാര്യങ്ങളുണ്ട് ഞാൻ പോയിട്ടുണ്ട്
പോയിട്ടുണ്ട അല്ലേ ആഹ് ആഹ്
അവര് അവിടെ നാട്ടുകാരന്ന് പറയുമ്പോ നല്ല നല്ല ഹോ അവിടുത്തെങ്ങനെയാണ് അവര് അതേപോലെആയിരിക്കും മുടയണെങ്കി അവര അതേപോലെ അതുകൊണ്ട് അവര അടുത്ത് മാന്യമായിട്ടുള്ളതിൽ സംസാരിച്ചാൽ അവര് മാന്യമായിട്ട് സംസാരിക്കും
മാന്യമായിട്ട് സംസാരിക്കും
ഉം
അപ്പൊ പിന്നെ എന്തോന്നൊക്കെ ഫുഡാ ഇഷ്ടം കഴിക്കാൻ
ഞാൻ അപ്പം ഒലത്തിയത് മരിച്ചിനി ചുട്ടത്
ചുട്ടത് ആ അപ്പൊ വ മറ്റേ എന്നന്ന് വച്ചാ ഓൾഡ് ഗ്രാമവേശനാണല്ലേ
പിന്നെ നമ്മുക്ക് അതൊക്കെ അതൊക്കെ തിന്നവർക്ക് ഇപ്പം
അതെ പണ്ടുള്ളവർക്കൊക്കെ നല്ല ആരോഗ്യം ഇപ്പഴത്തേക്ക് ഈ പച്ചക്കറിയാലും നമ്മൾ പൊറ
ഇപ്പോഴത്തെ പിള്ളേർക്ക് എന്താണ് കുട്ടിക്കാലൊന്ന് അറിഞ്ഞൂടാ പിള്ളാര് പറഞ്ഞു അവരൊന്നും ചെളിയില് കളിച്ചിട്ടില്ല മയയത്ത് നനഞ്ഞിട്ടില്ല അവർക്കിനി ഒരു കുട്ടിക്കാലോന്ന് പറയുമ്പോ ഒരു പാര് മാത്ര ഉള്ളൂ
ആ നമ്മളൊക്കെ പഠിച്ചോണ്ടിരുന്ന സമയത്ത് നേരത്തെ വീട്ടിൽ കയറില്ലെങ്കിലും അടി
എ എന്റെറെയൊക്കെ കൂട്ടുകാലംന്ന് പറയുമ്പോ
ആഹ്
മഴ വരാെ നമ്മള് കാത്തിരിക്കും സോപ്പും എടുത്ത് എണ്ണയും തല പൊഴുതിക്കൊണ്ട് വെള്ളം അപ്പം പൈപ്പും മോട്ടറും ഒന്നു ഇല്ല നമ്മള് ഈ ഓടയിന്ന് വന്ന് വീണ വെള്ളത്തില് കുളിച്ച്
പിന്നെ പിറ്റേസം സ്കൂളി പോകാൻ പറ്റത്തില്ലേ നമ്മള് മിക്കവാറു ഈസ് സ്കൂളിലൊക്കെ ഈ എക്സാം ഒക്കെ നടക്കുന്ന സമയത്തായിരിക്കും ഇതേപോലെ പനി പിടിച്ച് കെടക്കാൻ വേണ്ടി നോ
പനി പിടിക്കും പിന്നെ പനി പിടിച്ച് എണീക്കുമ്പോ അമ്മ ഒരു മടലും വെ ആ ഓ അങ്ങനെയുള്ള
അതെ അപ്പൊ കുട്ടിക്കാലംന്ന് പറ നമ്മുക്കൊക്കെ അതൊരു ഓർമ്മയായിരിക്കും ഇപ്പോഴത്തെ പിള്ളേരന്ന് വെച്ചാൽ ജനിച്ചു വീഴ്ബോയെ
ഉം ഉം ഉം ഉം ഉം
ഫോണാണ് കയ്യില് അപ്പത്തേക്ക് ഇപ്പഴ ത്തെ പിള്ളേരിക്ക് അതൊന് ഇപ്പ ഇത്തെ കുറെ പിള്ളേർക്ക് അങ്ങനത്തെ പ്രശ്നം വരുന്നുണ്ട് ഫോൺ വഴിയുള്ള പ്രശ്നം പക്ഷെ അത് നമ്മളെ മാക്സിമം ഏ
എന്തൊക്കെയാണ് പ്രശ്നങ്ങള്
ഒന്നാമത്തെ കാര്യം നമ്മൾ ഈ ഫുഡ് കൊടുക്കാൻ വേണ്ടി അവർക്ക് ഫോൺ കൊടുക്കുമ്പം അവര് പിന്നെ ഫുഡ് കഴി ക്കാൻ വേണ്ടിയ അതിന് എന്നൊക്കെ ആ ഫോണിന് വണ്ടിക്കിടന്ന് വാശി പിടിക്കും അപ്പഴ്ത്തേക്ക് നമ്മള് വീണ്ടും വീണ്ടും വെച്ച് കൊടുക്കും അപ്പഴത്തേക്ക് നമ്മൾ ആ കൊ ച്ച്ങ്ങൾക്ക് ചെയ്യണ ഏറ്റും വലിയ തെറ്റാണ് ഈ സ്മാർട്ട് ഫോൺ കൊടുക്കാന്നുള്ളത് പിന്നെ അതുപോലെ തന്നെ അവരിത് ഈ കാർട്ടൂൺ കാണുമ്പോ അതിലോട്ട് ആ കാർട്ടൂണ്ന്റെ ക്യാരക്ടറിലോട്ട് ആയിപ്പോ പിന്നെ അവർക്ക് ഓരോരോ സാധനം വേണമെങ്കിലും അവർ ഇതേപോലെ ആക്ഷൻ കാണിക്കും.
ആഹ് ആഹ് ആഹ് ആഹ്
അപ്പൊ അങ്ങനത്തെ എനിക്കറിയാന്നുള്ള അഞ്ചാറ് പേർക്ക് അങ്ങനത്തെ പ്രശ്നവുണ്ട്. അപ്പൊ എന്തിര് വേണമങ്കിലു വാശി കണിക്കു അവര് സംസാരം വരണ കൊച്ച് വരെ ഈ ഫോണി ഇത് കണ്ട് അവര് ആ സംസാരം പോവും.
ആഹ് ആ ആ അപ്പൊ ഈ ഇങ്ങനെ വളർന്ന് വരണ കുട്ടികള്ന്ന് അമ്മമാർ വെറ്തെരിക്കേണ്ടന്ന് പറയുമ്പോ നമ്മള ഒരു അഞ്ച് വയി അഞ്ചല്ല ഒരു എട്ട് വയസ്സില് അവരെ ഫോൺ അഡിക്റ്റ് ആക്കാൻ പാടില്ല. ഫോണ് കാണിക്ക ആ ഒരു അഡിക്ഷൻ പാടില്ല. എന്തിനായാലും അടിക്ഷൻ വാണ്ട ഇങ്ങനെ ഈ വീട്ടിൽ ഇരിക്കുന്ന കൊച്ചുങ്ങളാണ് ഏറ്റവും വലിയ അപകടകാരികൾ.
ആഹ്
അവരെയൊക്കെ കുറച്ച് ഫ്രീഡം കിട്ടുമ്പോ അവര് പലതിലോട്ടും പോവും. അവർക്ക് ഡ്രഗ്സ് ഉപയോഗിക്കണെന്ന് തോന്നും. അവർക്ക് പല ചിന്താഗതികളും വരും. അവരെ
അ ഇപ്പോഴും ഏറ്റവും കൂടുതൽ ഈ കേരള ത്തിലുള്ളത് കേരളത്താലും പുറത്തായാലും ഉള്ളത് ഈ ഡ്രഗ്സ്
ഡ്രഗ്സ് ഉപയോഗ കൂടുതൽറയുമ്പോ ഇതേപോലെ അവർക്ക് ആക്ടിവിറ്റീസ് ഇല്ല. ഈ ഡോ ഈ ഈ ഡ്രഗ്സ് ഒക്കെ ഒരിക്കെ യൂസ് ചെയ്ത പിന്നെ ഇന്ന് വെച്ച വേറെ ആക്ടി കുട്ടികളൊന്നും ഇല്ലാതിരി
അതെ ഇപ്പഴും ഈ സ്കൂളി പഠിക്കണ ഈ അഞ് അഞ്ചാം ക്ലാസ് ആറാംക്ലാസ് ആഹ് പിള്ളേർക്ക് വരെ ഇ
അവർക്കു അത് കിട്ടുന്നൊണ്ട് ലഭ്യമാണ് ഈ കേരളത്തിൽ ഈ സാധനം. എന്ന് വെച്ച് കഴിഞ്ഞാ ഈ ആഹ് ഈ ഞാൻ പറഞ്ഞ എന്തന്ന് പറ ഈ ഡ്രഗ്സ് ഈ വേറെ ആക്ടിവിറ്റിന്നു ഇല്ലാത്തവര് ആക്ടിവിറ്റി ഉള്ളവരെ ഡെയിലി യൂസ് ചെയ്ത് യൂസ് ചെയ്തിരിക്കുന്ന പറയണം ഈ ആക്ടിവി ഈ അഡിറ്റ് അഡിക്ഷൻ ആണ് കാര്യങ്ങളാണ് ഞാന് പറയണ ഈ ഡ്രഗ്സ് യൂസ് ഈ ആക്കിയിട്ടൊന്നള്ള ഇല്ലാത്തവരെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് വീണ്ടും ഉപയോഗിക്കണം എന്നുള്ള ടെഡൻസി വരും. ആഹ് ടെഡൻസി ന്ന് പറയുമ്പോ അവരുടെ തലയിലുള്ള ഡോപ്പമിൻ വേറൊരു ആക്റ്റീവിട്ടികൾ പോക അവരെ അവർക്ക് വീണ്ടും ഡ്രഗ്സ് വേണോന്ന് തോന്നും. ഉം അങ്ങനെയാണ ഇത് ആഹ് എന്റെ വീട്ട എന്റെ വീട്ടിന്റെ അടുത്ത്ന്നെ എത്ര കൊച്ചു പിള്ളേരാണന്ന്റിയാമോ
അതെ പക്ഷേ പ നമ്മളെ ഒക്കെ പഠിചോണ്ടിരുന്ന കാലത്താണെങ്കി സ്കൂളിലൊക്കെ ഓരോ ആക്ടിവി ആക്ടിവിറ്റികൾ ഉണ്ടായിരുന്നു. എന്ന് വച്ചാ അക് പിറ്റി പോലത്തൊള്ളപ്പോ ഈ ടീച്ചർമാരും സാർമാരൊക്കെ വന്ന് നമ്മളുടെ കൂടെ നിന്ന് ഓരോരോ കാര്യങ്ങൾക്ക് അങ്ങനെയൊക്കെ പ തരാറുണ്ട് പക്ഷെ ഇപ്പഴത്തെ പിള്ളേർക്ക് അങ്ങനത്തെ ഒരിതില്ല അവർക്ക് പിറ്റി കൊട് തങ്ങ് വിടും ഗ്രൗണ്ടില്
അവർക്ക് പീറ്റി കൊടുത്ത് പീറ്റി അല്ല നമ്മൾ സ്കൂൽ പഠിക്കുന്ന പോലെ അല്ല നമ്മുടെ നാട്ടു പ്രദേശങ്ങള് നോക്കണം നമ്മളെ എ ഇവിടെ ഇത് സ്കൂള്ണ്ട് ഇവ പ്രൈവറ്റ് സ്കൂളാണ് അവിടെ സ്കൂളുകൾ എന്ന് പറയുമ്പം ഈ ബസ് സ്വദിക്കുകയിടാ മാത്രമാണ് ഗ്രൗണ്ട് പിന്നെ എന്തിനാ ഗ്രൗണ്ട് കുട്ടികക്ക് എൻജോയ് ചെയ്യാനാണ് നമ്മള് പഠിച്ചിരുന്നപ്പ പീറ്റി സമയാവുമ്പ മാ ടീച്ചർ
ആഹ്
അപ്പൊ അവര് കളിക്കാനും വിടൂല എല് എപ്പഴും അവര്പ്പോ ഫ്രീ പീരിയഡ് ഉണ്ടോന്ന് നോക്കിട്ട്
ഓഹ് ഹോയ്
അവരിക്ക് അറിയ അങ്ങനെയല്ല പക്ഷെ അതൊക്കെ ഒരു കാലവായിരുന്ന് അതൊക്കെ ഒരു കാലവായിരുന്ന്
ആഹ് അതെ പക്ഷെ ഇ പ്പഴും പണ്ടത്തെ പോല സ്കൂളി പോയി പഠിക്കാനാണ് തോന്നണെ ഇപ്പഴു ത്തെ ഒരു സാഹചര്യ അനുസരിച്
പോയതേ ഇപ്പം ഒരു കാര്യം ചെയ്തുക്ക വീണ്ടും തരും തിരുത്താൻ പറ്റൂലല്ലോ അത് നടന്നാ നടന്നത് തന്നെ
അതേ അതെ അതെ പക്ഷെ സ്കൂൾ കാലവാണ് ഏറ്റോം മനോഹരമായ ഒരു
ഇപ്പം പറയുമ്പോ കുറച്ച് വളരെ കുറച്ച് പയന്മാര് മാത്രമാണ് ഈ ഡ്രഗ്സിലോട്ടൊന്നും പോവാത്ത വീട്ടില്ലോള്ളോര കാര്യം മാത്രം നോക്കി ജീവിക്കണ പിന്നെ അവമാര് അതിലോട്ടൊന്ന് അവർക്ക് അതിലോട്ട് പോകനൊള്ള അറിയന്നൊള്ളല്ല
അവരിപോത്തോ
അതെ അതെ
കൂട്ടുകെട്ടുകൾ വേണം നല്ല കൂട്ടുകെട്ടുകൾ സമ്പാദിക്കാൻ
അതെ ചെലവര് നമ്മളെ എന്ന് റ്റാമ്മള നമ്മളോട് ൻട്ട ആവശ്യത്തിന് മാത്രം പറഞ്ഞ കുറെവ
അങ്ങനെയുള്ള കൂട്ടുകാരന്മാരായാലും ആരായാലും അവരെന്നും ഉം ബന്ധങ്ങൾ കുടിക്കായിരിക്കണ നല്ല.
അതെ.
ഉം
ആഹ് പ്പോ
അങ്ങനെപോണ് അങ്ങനേണ് അപ്പൊ ഡ്രഗ്സ് ഈ ഡ്രഗ്സ് യൂസയ്ന് കൂടുതലാ എല്ലാ ടെ പെട്ടിക്കിടകളിൽ ഇപ്പം മറ്റേ പാക്ക് അങ്ങനെ സംഭവങ്ങളൊക്കെ ഫ്രീ സുലഭമായിട്ട് കിട്ടും.
അതെയാ
പ ഇപ്പം ഏകദേശം അടിച്ചൊദിക്കിക്കൊണ്ട് വരണ് ന്നാലും. കാര്യല്ലെന്നാണ് എൻ്റൊരിത്.
അതെ പണ്ടൊക്കെ ഞാൻ ക ഞാ എനിക്ക് ഓർമ്മയുള്ള കാലൊക്കെ വെച്ചയ്യ അപ്പൂപ്പമാരാണീ പാക്ക് വെ ഇല്ല അതൊക്കെ ചവയ്ക്കണ കണ്ടിട്ടുള്ള ഇപ്പൊ യേത് കൊച്ചു പിള്ളേര് എവിടെ പോയി നോക്കിയാലു ഇതേപോലെ വായിൽ വെ ല്ല ചവച്ചു കൊണ്ടു അതേപോലീ ഈ ഈ ഡ്രഗ്‌സ് ഓരോട്ത്തന്ന് ഉപയോഗിചോണ്ട് അങ്ങനെയൊക്കെ അവര്ക്ക് ഇപ്പൊ നമുക്കിപ്പൊ പൊറത്തിറങ്ങാൻ തന്നെ പേടിയാണ്. എങ്ങനെയാണ് ഇവര് പ്രതികരിക്കണേന്ന് അറിയാൻ പറ്റ്
അവര് ഈ സാനൊക്കെ ഉപയോഗിച്ച് കിട്ടിയതക്കാകുമ്പോ കിട്ടാതൊവുമ്പോ അവർക്ക് പ്രാന്താവു.
ആഹ് അതേപോലെ തന്നെ ഇവര് ഈ ഡീസൻ്റായിട്ട് നിക്കും പക്ഷെ ഇവിടെ ഡ്രഗ്സ് ഉപയോഗിച്ചി ട്ടായിരിക്കും നിക്കുന്നെ ഇവരെ മൈൻ്റെങ്ങനാന്ന് നമുക്കറിഞ്ഞൂട.
സത്യം.
അങ്ങനെയുണ്ട് ചെലവ് ചെലവരാണെങ്കി ഇതേ പോ ഈ വെള്ളൊക്കെ അടിച്ചിട്ട് റോട്ടി കൂടെ പോ വണ്ടിയും കൊണ്ട് പോണേണ് നമുക്കിതാക്കാൻ പറ്റു നമ്മളെത്ര ഒതുങ്ങിപ്പോയാലും അവര്ക്കി എന്ന് വെച്ചാ അവരെ മൈൻഡ് അങ്ങനെയായിരിക്കും ഒന്നും ഓർമയില്ല. അങ്ങനെയൊക്കുണ്ട്.
യു എസ്സിലൊക്കെ അങ്ങോട്ട് പോയി നോക്കണം അവിടുള്ള ആർക്കും അവിടെ തെരുവില്ലാണ് മറ്റേ ഈ ഡ്രഗ്സൊക്കെ യൂസെയ്തൊണ്ട് കെടക്കണത്. ക അങ്ങനൊരു നഗരാണ് അതേപോലെ കേരളം ആവാതിരിക്കുന്നെന്നാണ് പറയണ ഇപ്പം നരേന്ദ്രമോദി ഭരിക്ക്ണ ഗുജറാത്ത് തന്നെ ചെന്ന് നോക്കണം അവിടത്തെ മാ ഏഹ് അതാണ് ഇന്ത്യന്ന് പറയുമ്പോ ഇന്ത്യയാണ്. പക്ഷെ ചെല തലങ്ങളില് മോശമാണ്, ചെല തലങ്ങൾ നല്ലതാ.
ആഹ് അതെ അതെ അതെ ആഹ്
ഈ യുദ്ധം തീരാ തീതു തീരാറായി അങ്ങനെ തീ ഇപ്പൊ ക്രൂഡോയിലിൻ്റൊക്കെ വെല കൊറഞ്ഞു.
അതെ അതെ ഒരു സമയം ഇ പെ ട്രോള് വര വരത്തില്ലായിരുന്നു. അതേപോലെ തന്നെ ഗ്യാസ് ഗ്യാസ് കിട്ടാത്തേണ് വല്യ ബുദ്ധിമുട്ടായി ഇപ്പൊ ബുക്ക് ചെയ്ത് രണ്ട് മൂന്ന് മാസം കഴിഞ്ഞ
ഇപ്പം ഗ്യാസ് ഒരു ബുക്കിന് രണ്ടോ മൂന്നോ അല്ലേ ഒരു മാസത്തില് കിട്ടുള്ളൂ.
ആഹ് ഒരു മേ ഒരു മാസ്ത്തിലാ. ആ ഇപ്പം ഇവിടെയൊക്കെ കൊണ്ടുവരുന്നച്ചാ ഒരു മാസത്തെ ഒരു ഗ്യാസ് സേ തരോള്ളൂ എന്ന് പർഞ്ഞിട്ടുണ്ട്.
ഒരു മാസത്തില് ഒരു ഗ്യാസേള്ളോ?
ആഹ് ഒരു ഗ്യാസേ ഉള്ളൂന്ന്. അങ്ങനേണ് നമ്മള് കഴിഞ്ഞ മാസം വരെ എടുത്തോണ്ടിര്ന്ന അപ്പ അതക്കെ അങ്ങനെയാണ് കൊറെ ഹോട്ടലുകളെക്ക അങ്ങന കൊറേ പൂട്ടി കൊറേ നാൾ അടച്ച്ട്ടിര്ന്ന് ഗ്യാസ് വരാതിരുന്ന് വീട്ടാവശ്യങ്ങൾക്ക് പോലും കൊടുക്കാ ഇല്ല.
അല്ല അവ ഇങ്ങനെക്ക വരമ്പം കഞ്ഞൂടി ഇട്ട് പോണത് ഈ ക്യാറ്റ്റിങ്ങ് ഇവന്റെക്കെടു ചെയ്യണോരാണ്. അവരെക്കെ പാചകത്തിന് ഉ ഗ്യാസക്കെയാണ് ഉപയോഗിച്ചോണ്ടിര്ന്ന
ആഹ് ആഹ്
ഇനി അവര് ഇപ്പ കൊറഞ്ഞ് പർഞ്ഞ് അവര് എന്നാലും ഈ കൊറോണ വന്നപ്പോ എന്തായ ചെല് ഇതിനെക്കാട്ടി വല്ത് വന്നപ്പോ എല്ലാരും പിടിക്കപ്പെട്ടു ഇത് വരുമ്പോ എന്തായാലും ആർ എല്ലാര്ക്കും പിട്ച്ച് നിക്കാം ചെറുന്നാ എല്ലാ കാര്യത്തിലും ഓക്കെയാണ് ഈ മലയാളികള് പിന്നെ ചെല കാര്യം വരുമ്പം മലയാളികള് അങ്ങോട്ട് ഇങ്ങോട്ട് തെറ്റും അയ്ല് ഏറ്റൊന്ന് മതം മതാണ് മനുഷ്യരെ തെറ്റിക്കണ മതൊക്കൊട മാറിക്കഴിഞ്ഞ ഈ മലയാളികള് കിടിലാണ്.
മത അതെ ആഹ് ഈ മലയാളീടെ എടേല് മാത്രാണ് തോന്ന് ഇതേ പോല മതത്തിന്റ
ഇല്ലല്ല മതത്തിന്റെ പ്രശ്നം ഇവ്ടത്തനെ കാട്ടി കൂടുതല് അങ്ങ് യു പ്പിയില് അവിടെക്കെയാണ്. അവട പയ്ങ്കര മത
ആഹ് ആഹ്
ഉം അങ്ങനെ
അപ്പോ കൊറേയെക്ക നമ്മളും പഠിക്കാം ഉണ്ട്
ഉം ഹു പഠിക്കാം കൊറേണ്ട് എല്ലാവും നമുക്ക് എല്ലാം പഠിച്ചൊര് എല്ലാം തെകഞ്ഞ് ഒരാള് ഈ ലോകത്തില്ലല്ലോ
അതെ അതെ അപ്പൊ അങ്ങനെ ക്കെ ഇതാണ് ലോകം പോണ ഇനി ഫുഡൊക്ക കഴിക്കാറായോ
ഫുഡ് കഴിക്കാറായ് ആവണെ
ആഹ് ആഹ്
ആഹ് അവ്ടെ ഇന്ന് ഫുഡ്
ആഹ് ഇവ്ടെ അമ്മാമ വെച്ച്തെരും നമക്ക് കയ്ക്കാൻ
എന്തരെക്കെ
അമ്മാമ ചോറ് വെക്കും അമ്മ രാവിലെ ജോലിക്ക് പോണോണ്ട് അമ്മാമയാണ് വെക്കണ അപ്പൊ അമ്മ്മാമ്മ ചോറ് വെക്ക് ക്കും ആഹ് ശരി ശരി